കേക്കുന്നുണ്ടോ ആഹ് ആഹ് എനിക്ക് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആഹ് ആഹ് എങ്ങനാ പ്രൊജക്ടിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞോ
ആഹ് പ്രോജക്ടിന്റെ പരിപാടി കഴിഞ്ഞ് ഒരുവിധം കഴിഞ്ഞ് ഇനി നാളെ അത് ബൈൻഡ് ചെയ്ത് കിട്ടത്തുള്ളൂ നമക്ക്
ഓഹ് ഓഹ്
അങ്ങനെ നാളെ അതിനീ ഏഹ് എന്താ പറയാ നമ്മൾ ടൂട്ടറിനെ കൊണ്ടു പോയിട്ട് കൊണ്ട് കാണിച്ചിട്ട് സൈന് വാങ്ങണം അത് നാളെ പറ്റത്തുള്ളൂ.
ആഹ്
പ്രൊജക്ട് ഒരു സ ഭയങ്കര പാടാണ് കാരണം നമ്മളൊരു ഞാൻ ആദ്യമാണെങ്കി എഴുതി നമ്മളാദ്യം എഴതിക്കൊണ്ട് കൊടുക്കണം എഴുതിക്കൊണ്ട് കൊടുക്കുന്നത് അവര് തിരിച്ച് തിര്ച്ച് തരും അത് നമ്മള് ടൈപ്പ് ചെയ്യാൻ കൊണ്ട് കൊടുക്കണം ഹലോ ആദ്യം അവരെ എഴുതി നമ്മൾ എഴുതണം എഴുതിയത് അവരെ കൊണ്ട് കാണിക്കണം മിസ്സിനെ അവരെ കൊണ്ട് കാണിക്കുമ്പോ അവര് നമുക്കത് ടൈപ്പ് ചെയ്യാൻ പറയും
ഓക്കെ ആഹ്
അപ്പൊ അങ്ങനെ ടൈപ്പ് ചെയ്തേന് ശേഷം ഇപ് ഏഹ് കൊണ്ട് കാണിച്ചപ്പോ പറഞ്ഞ് ഒരു കൊഴപ്പോം ഇല്ല എന്ന് പറഞ്ഞ് ഞ്ഞ് തന്നതാണ് ഇപ്പ ഞാനത് ബൈൻഡ് ചെയ്യാൻ വേണ്ടി പ്രിന്റ് എടുത്ത് കഴിഞ്ഞപ്പെ അവര് പറഞ്ഞു ഒന്നൂടെ കൊണ്ട് കാണിക്കാൻ അപ്പൊ ഉണ്ടടാ കൊറെ തെറ്റ് ഏഹ് തിരിത്തി തരുന്നത് പിന്നെയും ഒന്നും കൂടി എടുക്കണായിരുന്നു
സംശയം ചോയിക്കട്ട് ഈ ഏഹ് ഏഹ് എന്താ പറയാ ഹിന്ദി നിങ്ങള് ടൈപ്പ് ചെയ്യോ?
നമ്മളല്ല കഫേല് കൊണ്ടോയി ടൈപ്പ് ചെയ്യണം അവര് ടൈപ്പ് ആഹ് കാരണം അവര് ആഹ് കോളേജിന്റെ അവിടെ ഉള്ള കഫയാണ് ചേച്ചി അപ്പൊ വർഷങ്ങള് കൊണ്ടെ അവരത് ടൈപ്പ് ചെയ്യൂ
ഓക്കെ
അത് പഠി പഠി പഠിക്കാൻ പറ്റും നമ്മക്ക് ഹിന്ദി ടൈപ്പ് ചെയ്യാന് അവർക്ക് അത് അറിയാം ഭയങ്കര സ്പീഡാണ് നമ്മള് പറയുന്നപോലല്ല ഭയങ്കര സ്പീഡിൽ ടൈപ്പ്‌ ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന്
ആഹ് ആഹ്
ഉം പഠിച്ചാ എളുപ്പം ആന്ന് തോന്നുന്നു
ആഹ് അത് ശരി എനിക്ക് പക്ഷെ എങ്ങനെ ഏഹ് വേറെ എന്തേലും ഇനീ എന്താ പ്ലാൻ ബി എഡ് നോക്കുന്നുണ്ടോ
ബി എഡ് കൊടുത്തിട്ടുണ്ട് ചേച്ചി പക്ഷെ കിട്ടുവോന്ന് അറിയത്തില്ല ഭയങ്കര പാടാ എനിക്ക് ഡിഗ്രിക്ക് എഴുപത്തിയേഴ് ശതമാനേ ഉള്ളായിരുന്നു അപ്പൊ ഈ ബി എഡിന് വേണമെങ്കിൽ തൊണ്ണൂറിൽ മേളിൽ വേണം
നിക്ക് അപ്പൊ കാലിക്കേറ്റിലൊക്ക ഒന്ന് കൊടുത്ത് നോക്കായിരുന്നില്ലേ
എന്തോ
ആഹ് ഏഹ് ഏഹ് ഏഹ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എഡ് ഒന്നു കൊടുത്ത നോക്കായിരുന്നില്ലേ
നമ്മ ഞാൻ കേരള യൂണിവേഴ്സിറ്റി ആയിരുന്നു ചേച്ചി അപ്പോ അത് കാലിക്കെട്ട് പറ്റത്തില്ലന്ന് പറയുന്നു
അതെന്താ
ആഹ് കേരള യൂണിവേഴ്സിറ്റികളള്ളവര് ആഹ് കേരളയൂണിവേഴ്സിറ്റിൽ ഉള്ളവര് കേരളയിൽ തന്നെ കൊടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു
ആഹ് അങ്ങനെയില്ലല്ലോ
ഞൻ അങ്ങോടെ ചോദിച്ചു ആരോടെ ഞാൻ ചോദിച്ചു എംജിയിൽ കൊടുക്കാൻ വന്ന സമയത്ത് ഞാൻ ചോദിച്ചു അപ്പൊ പറഞ്ഞു കേരള യൂണിവേഴ്സിറ്റി അല്ലേ അപ്പൊ പിന്നെ ഭയങ്കര ഓരോരോ എന്താണ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റി തന്നെ കൊടുക്കുന്നത് ആയിരിക്കും നല്ലേന്ന്
എല്ലാ യൂണിവേഴസിറ്റിയും അവിടെ കിട്ടല്ല എന്ന് വൊച്ച് നമ്മുക്ക് പഠിക്കാതിരിക്കൻ പറ്റില്ലല്ലോ
ഉം എന്തായാലും ഞാൻ റ്റി റ്റി സിക്കും കൊടുത്തിട്ടുണ്ട്
ആഹ് എനിക്ക് തോന്നുന്ന് ബെറ്റർ മറ്റേത് കൊടുക്കുക റ്റി റ്റി സിക്ക് നമ്മൾ പ്ലസ് ടുവിന്റെ മാർക്ക്അല്ലേപരിഗണിക്കുക പരിഗണിക്കുക
ആഹ് നല്ലത് ബി എഡ് പഠിക്കുന്നാണ് പക്ഷെ നമ്മൾ എവിടെയും ആഹ് എന്താ പറയാ ഇതിന് ചെല്ലത്തില്ലേ എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് ഒന്നെങ്കിൽ റ്റി റ്റി സി വേണം അല്ലെങ്കിൽ ബി എഡ് വേണം യു പിയിൽ പഠിപ്പിക്കാൻ യുപിയിൽ ആഹ് എന്തായാലും കൊടുത്ത് ഇല്ലെങ്കിൽ പിന്നെ എന്തോ രണ്ട് വർഷം പി എസ് സിക്ക് പോകും കഷ്ടപ്പെട്ടങ്ങ് പഠിക്കും
ആഹ്
കിട്ടുന്നത് ആട്ടെ
ആഹ്
സത്യം പറഞ്ഞാ ഈ പി ജിക്ക് വരണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു കാരണം പി ജിക്ക് വന്നിട്ട് ഞാൻ നോക്കിട്ട് ഒരു ഗുണവും ഇല്ല
നെറ്റ് എഴുതിക്കൂടെ
നെറ്റ് എഴുതാം പക്ഷെ നെറ്റ് ഭയങ്കര പാടാ
ഒന്ന് ശ്രമിച്ച് നോക്കിക്കുടെ
ആഹ് ശ്രമിക്കാം ഞാൻ എഴുതുന്നുണ്ട് നോക്കാം അല്ല ഈ പി ജിക്ക് വന്ന നേരം കൊണ്ട് അല്ലെ പിന്നെ പി ജി ഡിസ്റ്റൻ ആയിട്ട് എടുത്ത്ട്ടെ ബി എഡിനോ വേറെ വെല്ലത്തിനോ ഒക്കെ പോയാ മതിയായിരുന്നു
ആഹ് അങ്ങനെ ആഹ് അത് ശരിയാ
ആഹ് ഡിസ്റ്റ്ൻ്റെ് ആയിട്ട് എടുത്തിട്ട് ആഹ് സമയത്ത് ഒന്നെങ്കി ടി ടി സി നോക്കാ അല്ലെങ്കിൽ പിന്നെ പി എസ് സി പോവാം അല്ലെങ്കിൽ പിന്നെ ബീ എഡന് അങ് പോ നോക്കണമായിരുന്നു
ആഹ്
എന്തായാലും ഇനിയിപ്പോ വരുന്ന പോലെ ആട്ടെ
ആഹ്
അമ്മ എന്താ പറയുന്നേ
അമ്മയ്ക്ക് കുഴപ്പമില്ല അമ്മക്ക് അങ്ങനെ വിളിക്കുന്നു ഇത് ഇപ്പൊ എന്താണ് എന്ന് വെച്ചല്ലേ സമയം എടുക്കും പിന്നെപ്പോ എന്താ ആശുപത്രികളെ കുറിച്ച കടന്ന വാർത്ത ഓർഗൻ മാഫിയന്ന് പറഞ്ഞിട്ട് പേടി ആവുന്നു നമ്മൾെഎന്തു വിശ്വസിച്ചിട്ട് ആശുപത്രിയിൽ പോവ അങ്ങനെയാണെങ്കില്ലേ അയ്യോ പക്ഷെ ഭാഗ്യം നമ്മൾ പോയടത്തൊന്നും ഇല്ല ഏഹ്
അല്ല ഒന്നും വിശ്വസിച്ച് നമുക്കൊ ഒരു ആശുപത്രിനോട് ചെല്ലാനേ
നമ്മള് നമ്മള് പോയടത്തൊന്നും ഇല്ല അതാണ് സമാധാനം
ഇവിടെ ഞങ്ങടെ അവിടെ കേട്ടിട്ടുണ്ടാവൂലോ ഉമാവതി എന്ന് പറഞ്ഞരു ഹോസ്പിറ്റല് പണ്ടൊരു ന്യൂസൊക്കെ വന്നേ
ആഹ ഞാൻ കേട്ടിട്ടില്ലേ പക്ഷെ ഇപ്പൊ ന്യൂസില് കണ്ട ഹോസ്പിറ്റലുകൾ ഈ പറഞ്ഞ പോലെ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ പത്മാവതി ഞാൻ അത്ര കേട്ടിട്ടില്ല
ആഹ ഇവിടെ ഞങ്ങള അടുത്താണ് അപ്പൊ അവിടെന്ന് പറയുമ്പം പണ്ട് ഒരു പ്രശ്നം ഉണ്ടായതാണ് ഇപ്പൊ അത് മാറ്റി ആസ്റ്റർ എന്ന് ആക്കി
ഓ ഓ
ആ അവിടെ ആണെങ്കില് പണ്ടൊ ഒരു ഒരു ഞങ്ങളുടെ അടുത്തുള്ള ഒരു മാമൻ തന്നെ ഒ പുള്ളികാരന് ഒരു കുഴപ്പം ഇല്ലാരുന്നു പുള്ളിക്കാരൻ നേരത്തെ അറ്റാക്കോ കാര്യങ്ങളോന്നും വന്നിട്ടും ഇല്ലായിരുന്നു ആ ഒരു നെഞ്ചുവേദന വന്ന ഇങ്ങനെ കൊഴപ്പമില്ല ഒരു നെഞ്ചവേദന പോലെ വന്നിട്ട് ഏഹ് പുള്ളി നടന്നാ ഹോസ്പിറ്റലിൽ വണ്ടി ഓടിച്ച് വന്നത് ഡ്രൈവ് ചെയ്ത ആ വന്ന് അവര് പറഞ്ഞ് ഇവിടെ അവിടെ എന്തെന്നാ അവർ ആദ്യം പറഞ്ഞത് അറിയാമോ ഓപ്പറേഷൻ വേണം ഓപ്പറേഷൻ വേണം ചികിത്സിക്കത്തില്ല അവര് നോക്കുന്നതിനും വല്ല ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അവര് പറയുന്ന എന്തന്ന ചോദിച്ചാൽ ഓപ്പറേഷൻവേണം വേണം
ആഹ്
അങ്ങനെ ഒരു ഓപ്പറേഷൻ കയറ്റി ഓപ്പറേഷൻ ചെയ്തിട്ട് അവര് പറയാ മരിച്ചു പോയന്ന്
ആ അത് ശരി ആ
അതേപോലെ അതിന് ശേഷം ഒരു രണ്ട മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഒരു സംഭവം ഉണ്ടായി അങ്ങനെയ പിന്നെ അതിന്റെ പേരൊക്കെ മാറ്റി വേറെ ആരാണ്ടത് വാങ്ങിക്കുകയൊക്കെ ചെയ്ത്
അത് ശരി ആ
എല്ലായിടത്തും ഇതൊക്കെ തന്നെ പാവം രോഗികളൊക്കെ വരുന്നന്ന് ചിന്തിച്ചുടയോ
ആഹ് അതെ അവർക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ അവർ ഇങ്ങനത്തെ ഒരു ഇദിന് നിൽക്കില്ലല്ലോ ഭാഗ്യത്തിന് നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ ഇല്ലയാട്ടോ നമ്മുടെ ഇവിടെയൊക്കെ അത് കുറവാ
പക്ഷെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് വേണമങ്കിൽ പറയാം പിന്നെ കൈക്കൂലി കൊടുണെങ്കിൽ അവര് നികുതി അത് വേറെ കാരം
ആഹ
കൈക്കൂല് കൊടുത്ത അവര് വേണേ നിൽക്കും
ആഹ നമ്മള്ഡെ പക്ഷെ ഈ ലോക്കല് ആയിട്ടുള്ളവരുടെ അടത്തൊന്നും ഇല്ല പക്ഷെ പിന്നെ ഒരു ഇത് എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഇപ്പോ ഈ കണ്ടതുപോലെ നമ്മള്പ്പോ മേജർ ഹോസ്പിറ്റലിലേക്ക് പോമ്പോ നമ്മള് അപ്പം നമ്മള് മേജർ പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്ന്ന്നതെ ആൾക്കാരും ഇങ്ങനെ വിചാരിക്കും നമുക്ക് ഇതൊ ഒക്കെണ്ടല്ലോ എന്താ പറയാ ഞാ ഇൻഷുറൻസ് ഒക്കെണ്ടല്ലോ അപ്പൊ ഏറ്റം നല്ല സ്ഥല ത്ത് പോവാം മറ്റട്ത് കൊറച്ച് ഫെസിലിറ്റി കൊറവാണ് അപ്പ ഇവിടെയാണ് കുറച്ചൂടെ നല്ലത് അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടല്ലോ
ആഹാ ഉണ്ട് ണ്ട് ണ്ട്
ഉം
പിന്നെ അനിയൻ എന്ത് പറയുന്ന് അനിയനൊക്കെ സുഖായിട്ടിരിക്കുന്നോ
രണ്ട് പേര്ണ്ട് പക്ഷെ കുഴപ്പല്ല അവര് ശരിക്ക്‌ പറഞ്ഞ്കഴിഞ്ഞ അവരും കൂടെ സഹായിച്ചത് കൊണ്ട് സഹായി കൊറേക്കെ വീട്ട് കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ കൊറച്ചൊക്കെ അവര് സഹായിക്ക്‌ണ്ട് സമയം കിട്ടുമ്പോ അങ്ങനെ പിന്നെപ്പീ പയേ ഓരോരുത്തർക്ക്‌ അവരുടെ കുറെ പണികളും നമ്മളെ ജോലീം കാര്യങ്ങളൊക്കെ നടക്കണ്ടെ ഇതിന്റൊപ്പം
അതാണ്
ഉം അതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം നമ്മടെ ഈ ഒരു ഏരീല് നമ്മൾക്ക് ഇന്നത് ള്ളത് ഇന്നത് ഇല്ലാത്തത് എന്നൊന്നും പറയാൻ പറ്റില്ല
പിന്നെ നമ്മടെ അമ്മമാർക്കൊക്കെ വയ്യാതെ വന്നു പറഞ്ഞാ പിന്നെ നമ്മക്കൊരു ഇത് കാണത്തില്ല
അതാണ് ഏറ്റവും വല്യ പ്രശ്നം ഞമ്മള് വീട്ടിലെക്ക് ഫിനാൻഷ്യലിയൊക്കെ കൊണ്ട് വരണ്ടത് അഛന്മാരാന്ന് പറഞ്ഞാലും അമ്മമാർക്ക് വയ്യാണ്ടായി കഴിഞ്ഞാ നമ്മളെ കംപ്ലീറ്റ് ബാലൻസ് പോവും വീടിന്റെ
അതാ അതാണ്
പിന്നെപ്പം നമുക്ക് വീ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ നമ്മട്ത് കൊറെ പൈസണ്ട് നമുക്കാ പൈസണ്ടെങ്ങി ഒരു എന്തേലും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് വാങ്ങീട്ട് കറി വെക്കാണ്ടെങ്കിൽ പോലും നമക്ക് ഈ പർഞ്ഞ പോലെ വീട്ടില് അമ്മമാരെയോ പിന്നെ സ്ത്രീകൾടെയൊക്കെ സഹായം വേണം അതല്ലെങ്കി അതും പിടിച്ചോണ്ട് നമ്മൾ ഇരിക്കെയൊള്ളൂ. പറയാം കൊറേ നമ്മള് ആ ഹോട്ടലി പോയി കഴി പക്ഷെ കുറച്ചൂസം നമ്മള് ഹോട്ടലീന്ന് കഴിച്ചാ നമ്മക്ക് മടുക്കും നമുക്ക് നമ്മൾ വീട് ആ ഒര് അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കുറച്ചെങ്കിലും
ആഹ് എനിക്ക് പക്ഷെ അങ്ങനെ ഹോട്ടലീന്ന് കഴിച്ച് അങ്ങനെ വലിയ പരിചയൊന്നുല്ല കാരണം ആഹ് നമ്മടെ വീട്ട് ട്ടില് എന്ത് ഇല്ലെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒക്കെ വെച്ച് ഒണ്ടാക്കിത്തരും ഒ ണ്ടാവും ഹോട്ടലീന്ന് കഴിച്ചിട്ടേ വല്യ പരിചയല്ല
ആഹ് എങ്ങനെയാണേലും ഇപ്പ ഞാന്പ്പൊ ഹോസ്റ്റൽലൊക്കെ നിക്കുന്ന സമയത്തൊക്കെ ഇപ്പൊ ഞാനൻ ട്രിവാൻഡ്രത്ത് കോച്ചിങ്ങിന് ഒക്കെ വന്നിട്ട്ണ്ടായിരുന്നു ആ സമയത്താണ് ഉം ആ സമയത്താണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്താ നമുക്ക് പ്രത്യേകിച്ച് വല്യ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല ട്രിവാൻഡ്രംത്ത് ത്ത് കോച്ചിങ്ങിനുള്ള സമയത്ത്
ആഹ് ഹാ എനിക്ക് പക്ഷെ ഹോസ്റ്റൽല് നിക്കണ്ട ഒരവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരേക്കും
ഞാന് ബി എഡ് കോ കോളേജ് എഞ്ചിനീയറിംഗ് കഴി യ്ണ കാലം വരെയും ഏഹ് ഇതിൽ നിന്നിട്ടൊന്നുംല്ല ഹോസ്റ്റൽല് നിന്നിട്ടില്ല നിന്നിട്ടില്ലാന്ന് പറഞ്ഞൂടാ എൻട്രൻസ് കോച്ചിങ്ങിന് അത് പിന്നെ തൃശൂരന്നെ പി സി തോമസിന്റെ അവടെ ഏഹ് ഇതിന് നിന്നിട്ടുണ്ട് എന്താ പറയാ ഹോസ്റ്റൽല് നിന്നിട്ട്ണ്ട് അതല്ലാണ്ട് പിന്നെ ഒരു ഹോ സ്റ്റൽല് നിക്കണ സംഭവം ഉണ്ടായത് ഇപ്പഴാണ് ഈ ഏഹ് പിന്നീട് ഇങ്ങനെ ഗവൺമെന്റ് എക്സാം യു പി എസ് സി ടെക്കെ കോച്ചിങ്ങിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നേ അപ്പൊ
ലേ
ആഹ് അപ് യാ യു പി എസ് സി കോച്ചിങ്ങിന് ഇണ്ടായിരുന്നു. അപ്പേ ട്രിവാണ്ട്രത്തായിരുന്നു ആ സമയത്തൊക്കെയാണ് ശെരിക്കും ക്ഷെ ട്രിവാണ്ട്രത്തും ന്നമ്മള് തൃശൂരും കൂടിയിട്ട് ഫുഡിന്റെഒക്കെ കാര്യത്തില് ഒരുപാട് ഇതുണ്ട്ട്ടോ.
ആണല്ലേ ഫുഡ് ന്നല്ലെതാണെന്നാണോ അതോ
ആഹ് വ്യത്യാസോണ്ട് നമ്മക്ക് കൊറച്ചു കൂടി എനിക്ക് തോന്നണു നമ്മക്ക് എല്ലാവർക്കും ആ ഒര് ഏരിയലത്തെ ഫുഡാണല്ലോ ഇഷ് ട്ടൊണ്ടാവാ ചെലെ ഫുഡ് ഐറ്റംസൊക്കെഎനിക്ക് ട്രിവാഡ്രം വന്ന് ഇഷ്ട്ടായിട്ടോ ചിക്കൻ പെരെട്ട് അങ്ങൻത്
എനിക്കും പറ്ണിക്കെല ഹെലോ ഹെലോ ആഹ് പിന്നെ പിന്നെ ഞാനേ ചെയ്യൂ ലാംഗ്വേജിന് കൊടുത്തിരിക്കുന്നത് ഏഹ് തൃശ്ശൂർ ഒര് കോളേജിലാണ് ഹിന്ദിക്ക്
ആഹ് ആഹ്
ലാംഗ്വേജ്ന് ലാ ഹിന്ദി ലാംഗ്വേജിന്റെ റ്റി റ്റി സിക്ക്.
അതെ തൃശ്ശൂര് എവിടെയാ?
തൃശ്ശൂർ ഒര് ഗോൺമെന്റ് കോളേജ് ആണ് പേര് ഗവൺമെന്റ് ടി ടി ന്നാണ്.
ആഹ് എസ് എൻ ഡി ടി ഐ ആണോ?
എസ് എന്നോ?
ആഹ്
ആഹ് ഒര് ഹിന്ദിടെ മാത്രഒള്ളുയേച്ചി ഹിന്ദിയുടെ ജി ഡി സി സെന്റർആണ് പേര് ഓർമ്മയില്ല. നോക്കീട്ട് പറയാംഞാൻ.
ആഹ് ഓക്കെ
ആഹ് അവിടെയാണ് കൊട് എന്റെഒരു കൂട്ടുകാരി പ്പപഠിക്കുന്നുണ്ട് ഓൾറെഡി അവള് ഡിഗ്രി കഴ്ഞ്ഞിട്ട് ഒടനെ അതിനെങ്ങു പോയായിരുന്നു.
ആഹ് ആഹ്
ഉം പിന്നെ അവിടെക്കെണെങ്കിൽ ന്നമുക്ക് ഹോസ്റ്റൽ നോക്കേണ്ടിവെരും.
അത് വേണ്ടിവെരും ന്ന്ക്ഷേ അവ
ആഹ്
കൊർച്ചകുടിം ഹോസ്റ്റ്ല് അവൈലബിൾ ആണ് ട്ടോ ഈഒരീ
പക്ഷെ അവിടെ ഗോൺമെന്റിന്റെ ഹോസ്റ്റലില്ല. അല്ലാന്നുള്ള ഹോസ്റ്റലേഒള്ളു.
ആഹ് ആഹ് അത് ഷ്
ഗവൺമെന്റ്ആവുമ്പോ ന്നമുക്ക് കൊർച്ച്കൂടി കൊർച്ച് കിട്ടും പൈസയൊക്കെ. ആഹ് ആഹ്
ആത് ശെരിയ.
ഉം
ഗവൺമെന്റിന്റെ എത്രേലും കുർച്ചൊരു ഡിഫ്റെൻസ്ഉണ്ടാവോലോ?
ആഹ് ഒണ്ടാവും ഒണ്ടാവും ഗോൺമെന്റിന്റെ ആമ്പോ നമുക്ക്ന്നെങ്കിൽ മെസ്സ് ഫീസ് മാത്രം മതി. മെസ്സ്അല്ലങ്കിൽ ഹ് മൊസ് മതി മെസ്സിന്റെ പീസ്
ഓഹ് മെസ്സിന്റെ ഫീസ്പക്ഷെ അത് മെസ് ഫീസും ഇങ്ങനെ ഈ ആ മറ്റേ ന്നമ്മടെ ഇതൊക്കെ ഇല്ലേ എന്താ പറയാ അഗ്രികൾച്ചറൊക്കെ ഹ് പഠിക്ണ സമയത്ത് ഹ് അ ത്മ് അങ്ങനെ പിള്ളേര് സ്പെറ്റ് ഇട്ടിട്ടൊക്കെ വാങ്ങുന്ന പരിപാടികളൊക്കെണ്ട്. മെസ്സൊക്കെ
ഒണ്ടല്ലേ?